ആഹ് കേക്കാം. ഉം നമ്മളെന്ത പറഞ്ഞോ നമ്മള് വണ്ടീരെകേസല്ലെ പറഞ്ഞ
ഏഹ്
വണ്ടി ഓടിക്ക്ണ കേസാണ് നമ്മള് പറഞ്ഞോണ്ട്ര്ന്ന
ആഹ്. വണ്ടി വളരെ കുത്തനാ റോഡ് പേടിയ എറങ്ങി പോവാന്. നല്ല പൂതിണ്ട് പഠ്ച്ചാന്
ആഹ്. ഞാന് സ്കൂട്ടി ഇതേ പോലെ എനിക്ക് ഇത്തിരി ഇത്തിരിക്കെ ഇപ്പ പഠിച്ച് വര്ണ് ഷേ പഠിക്കണംന്നുണ്ട്, എനിക്ക് കാല് എത്തൂല ഞാൻ അത്രയ്ക്ക് ഹൈറ്റ്ല്ല. കാല് എത്താൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കൊഴപ്പല്ല ഓടിക്കും ത്തിരിയൊക്കെ
ഏഹ്.
ഹാൻഡിൽ ബാലൻസ് കൊറവാണെങ്കിലും. ഉം ഹാൻഡിൽ ബാലൻസ് കൊറവാണ്.
ഉ ഉം.
ഉം
ഇന്ന് എന്തെ ചായക്കടി
ഞാൻ ദോശ കഴിച്ച്. ചായക്കടീന്ന് ഉദ്ദേശിക്ക്ണെ കാപ്പിയല്ലെ? രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റല്ലെ? ആഹ് ദോശ ദോശ.
ഉം ഞാന് ഗോതമ്പ് ദോശണ്ടാക്കീനി. പത്തിരിണ്ടായീനി മിഞ്ഞാന്നത്തെ.
ആഹ് ഗോതമ്പ് ദോശക്കകത്ത് നിങ്ങളിതുണ്ടാക്കൊ? ഗോതമ്പ് ദോശ ത്ത് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട്
ഈ ശർക്കരൊന്നു ഇടെലില്ല. ഞാ അങ്ങനട് കഴ്ക്കാട്ടി
അങ്ങ്നെ അവ്ടെ ണ്ടാക്കിട്ടുണ്ടൊ? അല്ല അങ്ങനെ പൊതുവെ അങ്ങനെ നിങ്ങള നാട്ടിലതൊക്കെ ഇണ്ടാക്കോ?
ഞന് പിന്നെ ലേസം മിൽമ നെയ്യുട്ടട്ട്
ആഹ് ആഹ്
ഉം കറിയൊന്നും കൂട്ടാതെ അച്ച്ക്കാണ് തിന്ന ആഹ് ചൂടോട്ക്കെ. അങ്ങന തിന്ന
ഞങ്ങളെ വ്ടളങ്ങനെയൊക്കെ ഇണ്ടാക്കും. ഗോതമ്പ് ദോശക്കകത്ത് തേങ്ങയും കൊർച്ച് ശർക്കരേം കുടെ ഇട്ടിട്ട്, നമ്മളീ അട ഇണ്ടാക്കൂലേ? അട നിങ്ങടെ അവ്ടെ ഇണ്ടാക്കൂലെ?
ആഹ് വടെ ഇണ്ടാക്ക്ണ്ട്. ഞാൻ ഇണ്ടാക്ക്യോക്കീട്ടെന്നൊള്ളു.
ആഹ് അത് കണകൊക്കെ ഇണ്ടാക്കും
ഏഹ് അട ഞാൻ ഇണ്ടാക്ക്യോക്കീല്ല. അവ് പിന്നെ ഞങ്ങളെ തറവാ രണ്ട് രാവില്ത്തെ കടീതൊക്കെ. അത് മ്മേ ആക്കല്
ഓഹ് ഓഹ്
അങ്ങനെ മുറ്റത്തെ പണികളും അങ്ങൻത്തൊക്കെ അട്ച്ചാരലും തൊടക്കലും. അങ്ങൻതൊക്കെ അതോണ്ട് പിന്നെ വല്യെ ഒര്തില്ല
മ്ഹൂ
ആഹ് ഇണ്ടാക്കി. അപ്പൊ ഇവടെ ഇന്നലെ, കൊരോന്ന് ങ്ങനെ പേകാക്കി വര്ന് അടെമ്മല്ലാത്തപ്പം പത്തിരി അങ്ങൻത്തൊക്കെ ഇണ്ടാക്കുന്നല്ലാതെ
മോന്, മോൻ ട്യൂഷനൊന്നും പോവൂലാ?
ഉം സ്കൂള്തന്നെ വായിക്കാ മടിയ. എന്ന്ട്ടെ ട്യൂഷന്
ചേച്ചിയെന്നെ പഠിപ്പിച്ചൊട്ക്കോ?
ഇൻക്ക് ചള പഠിപ്പിച്ച് കൊടുക്കുവോ
ഉം ഉം ഉം
എല്ലാം പൊത്താട്ടാണോ സ്കൂൾ തന്നെ ഓന് പഠിച്ചാ ഒക്കേ ദിവസം ഓനത്തും എടുക്കൂല അച്ചായ്ക്കാങ്ങ് പോവും. എത്രാ ആഴ്ചയാ
എന്തോ?
എത്ര നേച്ചാ ഓരോ വീക്ക് നടക്കണത് ഓന് വൈക്കുവാനും കൂട്ടാക്കൂല്ല.
ഉം ഉം മോളോങ്ങനെ മോള് പഠിക്കുവോ?
ആഹ് ഓക്ക് പിന്നെ പഠിച്ചണം എഴുതണം എന്നല്ലേ ഞാൻ എന്തോ ആ കോൾ ചെയ്ത് നിക്കണെന്റെ എടയില് എടങ്ങാറാക്കും ഓക്ക് എഴുതും വേണം വായിക്കും മാണം.
ഹ് ഹ് ഹ്
ഓക്ക് ഞ പെൺകുട്ടിആൾ ആകുമ്പോ ഓല്ക്ക് ഇതാണല്ലോ.
ആഹ് പഠിക്കൊരു ഉം.
ഉം കോഴിനെ കഴിവീട്ട് ലാസ്റ്റ് ഒക്കെ കട്ടാക്കി ഞാൻ പോയി വാ തിതിപ്പിച്ചാ
ഉം
ഓക്ക് എഴുതണം പഠിച്ചണം എന്നുള്ളൊക്കെ ഓക്ക്ണ്ട് പക്ഷെ മോന് അയ്യില്ല.
ഹും അവന് കളിച്ചു നടക്കാനായിരിക്കും ആഗ്രഹം. അവടെ അടുത്ത് പിള്ളാരൊക്കെ ഒണ്ടോ കളിക്കാനൊക്കെ?
ഞങ്ങളെ നേരെ മുന്നേ ഞങ്ങളെ നേരെ മുന്നേ ഒരു പേരെന്നേള്ളു. ഞാൻ ഒപ്പടെ കൂടിട്ടോ ഉള്ളൂ ഒരു മാസയിട്ട് എന്നെ ഇപ്പോ ഒരു മാസയിട്ട് ആയിട്ടൊള്ളു കേറികൂടിട്ട്.
ആണോ വാടയ്ക്കാണോ സ്വന്തം വീടാണോ?
അല്ല സ്വന്തം വീട് ആയു ഉണ്ടാക്കിയാത ഇവര് ഒണ്ടാക്കിയതാ.
ആഹ് ആഹ് ആഹ്
കൊറെ കാലായി തറയിൽക്കിട്ടും ഉം ഇപ്പ അടുത് കാല ഇട്ടേച്ച് ഇടർഞ്ഞും ഇപ്പം താഴെ പോക്ക ഇതാക്കി.
ആഹ്
വെക്കേസനിൽ ഒന്നും ഒരു ഒഴിവും ഇല്ലാരുന്നു എങ്ങാട്ടോ ഒന്ന് ഒറങ്ങാന്.
ഹ് ഉം
പണിക്കാർ എന്തോ കയാട്ടേ
ആഹ് ആഹ് നേരത്തെ അപ്പം തറവാട്ടിലായിന്നല്ലേ?
ആഹ് തറവാട്ടിലെ
അവിടെ ആരൊക്കെയുണ്ട്?
അവിടെ എനിക്ക് അച്ചന്മാരുണ്ട് മൂന്ന് എളച്ച മാരുണ്ട് രണ്ടാൾ പെണ്ണാട്ടിയുണ്ട്. പിന്നെ ഒരു നാത്തൂനും ഒണ്ട്.
ടുംബം ആയിരുന്നില്ലേ?
ഉം പിന്നെ നാത്തൂന് മക്കളും നാത്തൂന് മൂന്ന് മക്കൾ ഒണ്ട്.
ഉം
ആ അച്ഛൻ പോയപ്പോൾ ഇനിന്റെ നേരെ ഇളെ ഇളച്ചന് രണ്ട് കുട്ടികള് ഉണ്ട്. അതിന് നേരെ താഴെ ഉള്ളതിന് ഒരാളും ഉണ്ട്.
ഓ ഓ ആഹ്, ആഹ്
ഉം ന്നാത്തൂനും മൂന്ന് മക്കളുണ്ട്. നാത്തൂനും മക്കളും വരുന്നുണ്ട് ഇനിയിപ്പം അയിന് ഒരുക്കണം ഞാന്
അവരെവിടെ ഏ വീട്ടിലോട്ട് വരണംന്നാ.
ആഹ് ഇപ്പൊൽ പെരിപാടി കയിഞ്ഞ് പോയാ പിന്നോര് വന്നി ഇല്ല
ഓഹ് അതും കുഞ്ഞു മക്കളാ? വല്ല്യ മക്കളാ?
ആഹ് മോള് പ്ലസ്ടു കയിഞ്ഞു ഡിഗ്രിക്കെ കയിഞ്ഞു
ഉം
രണ്ടാമത്തോള് പ്ല ഇപ്പ എസ് എൽ സിയാ ചെർത് നാ നാലാം ക്ലാസിലുവാണ് ആ ഓടി വരുണ് ഉണ്ട് പറഞ്ഞിനി.
ഓ അപ്പൊ ഉച്ചക്കത്തേക്ക് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണോ
ബിരിയാണി ഇണ്ടാക്കാം ഞാൻ ഇണ്ടാക്കി വയ്ക്കില്ല ഓല് വന്നിട്ട് ഇണ്ടാക്കാവച്ചിട്ടാ ഓരൊക്ക ആക്കി കൊടുത്തിട്ട് ഒരോടാ മിക്ക ചിക്ക ഞാനങ്ങ വെച്ചോക്കിയില്ല ഞാൻ ഞങ്ങക്ക് ആവിശൊള്ളത്തിരി ഇണ്ടാക്കിന്നല്ലാതെ തോനയൊന്നും ഞാൻ ഇണ്ടാക്കി വെക്കില്ല ഒറാശ്യം ഇണ്ടാക്കി നോക്കിട്ടേള്ളു ഒറ്റക്ക് അയിന് ഇൻക്ക് അത്ര പേ ഒര് ധൈര്യം ഇല്ല ഇണ്ടാക്കാൻ കൊളായാലോ?
ചേച്ചി ചേച്ചീടെ ഹസ്ബെന്റ് വെരുമ്പൊ താമസിക്കോ?
അഹ് ചെൽപ്പോ ഒരു ആറെണി വൈകുന്നേരം ആറെണി അഹ് പണി കഴ്ണെന് അന്സെര്ച്ച് പേരും
രാവിലെ നേരത്തെ പോവോ? എട്ട് മണിയൊക്കെ ആവുമ്പം പോവോ?
പോവും ഇന്ന് ഇപ്പം കൊർച്ച് നേരം വെങ്കി ഒമ്പെണി ആയി
ആ അപ്പൊ ഹസ്ബന്റൊണ്ടാരുന്നെങ്കി ഇപ്പൊ സഹായിക്കുവായിരുന്നല്ലേ
സഹായിക്കല് കണക്കാ മൂട ഉടന്നെ സ വേണ്ടയും ഇപ്പൊ അതൊന്നു ഇല്ല
നാളെ പോവണ്ടല്ലോ അല്ലേ നാളെ ലീവല്ലേ
ഓ നിങ്ങക്ക് അയിന് അയിന് ലീവ് ഒന്നൂല്യ ഇപ്പോ പണിന്റെ തെരക്കാ ഈ മഴേം ഇതൊക്ക ആയോണ്ടെ.
ഓഹ് ഓഹ് ഒഹ്
റ്റി പൊട്ടിയത് അങ്ങനത്തൊക്കെ ഒള്ളൊക്കെ മാറ്റി ഇട്ട് കൊടുക്കാൻ അങ്ങനത്തെ ഓരോ പണിയിണ്ടാവും
ഉം
അയിന് ലീവ് അയിന് തോണ്ണാണെങ്കി അഹ് ലീവാക്കും അല്ലാതെ അത് ലീവാക്കൊന്നും ഇല്ല ഉ ഇഞ് ലീവാക്കിയാ പണിന്ന് ഓല് വന്ന് തെരഞ്ഞു പുടിച്ചുണ്ടോവും ചെയ്യും.
ഏഹ്
പിന്നെ എന്നും പോവ്‌ലാ ലീവാക്കാൻ നേരം കിട്ടെ ഇല്ല ഇവെടെ കൂടെയ്നേഷം ആകെ രണ്ട് ലീവാക്കെയ്
അനെ ഈ
ഉം എന്നാ തെന്നെ ലീവാക്കീണ് നേരം കിട്ടൂല്ലാ
അപ്പ പൊറത്തോട്ടൊക്കെ പോണെത് കൊറവാണ് അല്ലെ എല്ലാരൂടെ
ആഹ് പൊർത്ത് പോയാൽ ഒക്കെ കണ്ക്കാ വൈകുന്നാരെ പോയതൊള്ളു വണ് ഇല്ല ഓട്ട്രിഷയാണ്
ആഹ് ആഹ്
പിന്നെ ചങ്ങായി ഓ അഹും പാടെ ഒര്മിച്ചൊര് കാർ എട്ത്തിന്നു ഞാ ഓ അടവിന് എട്ത്താ കപ്പ അങ്ങനെ ഇട്ക്കെയ് ഇല്ലെയ്നി അടവ് ഇട്ക്കാ അടവ്ന് ഇള്ള പൈസ കൊട്ക്കെ ഇല്ലെയ്നി പെരപ്പണി ആയിട്ടെയ് അത് എട്ക്കെയ്നി ഇന്നലെ ഇപ്പം കൊർച്ച് കൊട്ത്തീനി ഇഞ്ഞ് ഇപ്പം എട്ക്കെണം
ആഹ് ഓഹ്
കാറൊക്കെ ഉണ്ടാവണം എല്ലങ്കി മഴ പാറ്റല് പിന്നെ ഫുള്ളും നനയും ഓട്ട്രക്ഷേലൊക്കെ ആണേല്
ഉം
ഉം ഉച്ചക്ക് ഫുഡ്‌ ആവണ്ടേ.
എന്തോ?
ഉച്ചെക്ക് ഇഞ്ഞ് ഫുഡ് ഇണ്ടാക്കെണ്ടെ ഓയ്ച്ചാ
ഞാനോ ഇവടെയോ ആഹ് ഇവടെ ഇവടെ ഉമ്മ വെയ്ക്കും
ഏഹ് ഏഹ്
ഏഹ എന്തെങ്കിലും സഹായൊക്ക എന്ത് പറഞ്ഞാല തൂക്കാനും തൊടയ്ക്കാനും പാത്രം കഴുകാനും അങ്ങനെയൊക്കെയുള്ളു
ഉം ന്നെക്കാ വിളിച്ച്ണ്ട്
എന്തോ
എടക്ക് വാട്സപ്പിലൊക്കെ വരേണ്ടിവരേ
ആര്
ഇല്ല വാട്സപ്പിൽ മെസേജ് അയക്കേണ്ടി വരോ
ആഹ്
ഉം ഉം ഉം വേറെ എന്തൊക്കെ
ചേച്ചിക്ക് ഞാൻ പറയ്ണ സ്ലാങ് മനസ്സിലാവുണുണ്ടാ?
ഓഹ് ഓഹ് ഭാഷൊക്ക മനസ്സിലാവ്ണ്ട്
ഉം
ഉം
നിങ്ങള് മലപ്പുറം വല്ലേ
ഇല്ല
പിന്നെ
കോഴിക്കോട്
ഓഹ് കോഴിക്കോടാണല്ലേ അവിടല്ലേ ഈ മി ട്ടായി തെരുവൊക്കെ ഇള്ളേ
ആഹ് ഇ ഞങ്ങ ബ്ടുന്നൊരു മണിക്കൂർ യാത്ര ഇണ്ട് അങ്ങട്ട്
ആഹ് പോയിട്ടുണ്ടോ അവടെ
മിഠായി തെരുവ്ന്നറയണേ കോ കോഴിക്കോട് ജില്ലേലാണ് റഞ്ഞിട്ട് കാര്യല്ല്യ ഞാൻ പോയോക്കില്ല
അവടെ എങ്ങനെ ഭയങ്കര വെല കൊറവെന്നാണോ അതോ കൊറേ മുട്ടായിയുണ്ടെന്നാണോ എന്തുവാണ് അവ്ടുത്തെ പ്ര
ആട എല്ലാതുണ്ട് മുട്ടായിയായിട്ടും ഇതൊക്ക ഇണ്ട് ഡ്രസ്സുകള്, ബാഗ്, ചെരുപ്പ്, ഹോൾ സെയില് കടകളെ ഏഹ്
വെല കൊറവാ അവിടെ
ആഹ ആടെ വെല കൊറവാണ് മുട്ടായി തെരുവിൽ ഞാൻ ന്തായ്ലും പോയോക്കില്ല ന്നാ പറഞ്ഞേക്കാം ഞാൻ ഇന്ന് വിചാരിച്ച് പോണംന്ന് ഒറ്റക്ക് പോവാനു ഒരു പേടിയാ അവ്ടെന്തേനു വെല്ല്യെ
മക്കളെ മക്കളെ കൊണ്ടുപോമ്പഴത്തേക്കും മക്കള് തന്നെ പറക്കും കുറെ സാധനങ്ങള്
ആഹ ഒരേ കൊണ്ടൊന്നും പോവല് നടക്കൂല ഞ്ഞി ഒക്ക പോവാണേലും ബീച്ചി പോവാ അതേപോലെ ങ്ങട് പോരന്നല്ലാതെ
ഏഹ്
ഞാൻ അന്നട്ട് വരം
ആ ന്തോനെ ന് ദൂരെ ട്രിപ്പ് അങ്ങനായിട്ട് ഇങ്ങെ പോയിട്ടില്ല ഒര് പ്രാവശ്യട്ടോ മൈസൂരൊട്ടം പോയി
ഓഹ് ഓഹ് ഓഹ്
പിന്നെ പോയില്ല ലാസ്റ്റ്‌തെ ട്രിപ്പായി ഞാൻ അയിനെശം ചുനായിട്ട് പോയില്ല.
ആണോ?
ഇനീപ്പോ പോവാണ് ഇവിടെന്ന് വയനാട് ചൊരം എർങിയാട്ട് നാടുകാണി ചൊരം- വയ്യാതെങ്ങട്ട് പോര്ഞ്ഞയ്.
ഹും
ഞങ്ങള് പോവൂലാന്ന അല്ലെ പിന്നെ വൈകുന്നാരം - ഹസ്ബൻറ് പണി കഴിഞ്ഞേരാണെങ്കി ചെലപ്പോ ചായ കുടിച്ചാനോ അങ്ങനെ എന്തേലും - എപ്ലെലൊക്കെങ്ങട്ട് പോവും
ഓ പിന്നെ ചേച്ചി, വെച്ചോ ചേച്ചി.
ആ ആ അത് ശരി ഉം.